പറയൂ ഹലോ കേക്കല്ലേ
ആകേകുന്നുണ്ട്
ആഹ എന്താ പണി ആഹ് സുഖാണ്
പ്രത്യേകിച്ചും പണിയൊന്നുമല്ല എവിടെരിക്ക ജോലിയൊക്കെ ഒതുങ്ങിയ ഇങ്ങക്കോ ജോലി ഒതുങ്ങിയ
ഉ ആ ഒരുങ്ങി ഒരുങ്ങി
ഉ കുട്ടികളൊക്കെ വീട്ടിൽണ്ട പഠിക്കാൻ പോണ്ടായിരുന്നോ
എല്ലാരും പഠിക്കാൻ പോണ്ട ഇന്ന് ലീവാണ്
വില്ലേജ് ലീവണോ
ആ
ദറസില വല്ല ആണോ
അല്ലല്ല സാദാ സ്കൂൾ തന്നെ
ആ അല്ല വെള്ളിയാഴ്ച ലീവ് അത് ചോദിച്ചത്
ഇ വിടെ വെള്ളിയും ഞായറാ ലീവ്
ആഹ ഇവിടെന്നും അങ്ങനെയല്ല ഇവിടെല്ല തിങ്കിൾ ടു ഫൈ ഫ്രൈഡേയില സ്കൂളുണ്ട്
ആഹ ആണ് ഏകദേശം സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെയാണ് ആ ആ പണി ഞാൻ വീട്ട്ലാ ഇപ്പൊ വെല്ല്യാ പണിയേളൊന്നുല്യാ
ആ സ്വന്ത വീട്ടിലാണല്ലേ?
ആഹ അ അ അഹ്
അ ആഹ്
അങ്ങനെ ഞാൻ ന്നലെ സ് സ്കൂൾ മദ്രസുല്യാല്ലോ അപ്പം നലേ സ്കൂൾ വഴേക്ക് പോന്ന്
ആ ആഹ് അ ആ എത്ര കുട്ടിയേല്?
നാലാള് ഒരാള് ആറാം ക്ലാസ്സില് ഒരാള് ന നാലം ക്ലാസ്സില് പിന്നെ ചെർത്‌ റ്റിൻസാ
ആഹ് ആഹ് മോയ് മക്ക പെങ്കോ ച്ചിങ്ങളാ ങ്കുട്ടികളാ?
അല്ല പെണ്ണെനെ
പിന്നെന്ന
ആഹ
പിന്നെ റ്റിൻസ് നേ എത്ര എത് ത്രൈ വയസായി റ്റിൻസിന്?
ബൻസ യൂ ക്കേ ജി ലാ
കേജി ൽ
ഉം ആഹ്ഹ അവിടെ എങ്ങനെ?
എനികൊരാളെ ഉള്ള്
ഒരാലള്ളൂ സ്കൂൾ പോണ്ടോ?
ഏഹ്?
സ്കൂൾക്ക് പോവ്ണ്ടോ? യിക്ക
സ്കൂളി പോയി ക്ലാസ്സ്ണ്ട് മൂന്നാം ക്ലാസ്സില്
ആഹ് ആഹ
ഉം വീട്ടില് ഉമ്മച്യ്‌ണ്ട് ല്ലേ?
ആഹ് ആഹ
ആ പിന്നെ വേറെ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ അതോ?
ഇല്ല ഹൗസ് വൈഫ ആണ്.
ഉം ഉം
അവിടെ ജോലിക്കൊണ്ടോ?
ഇല്ല ഒന്നിനും പോന്നില്ല ഞാൻ ഹൗസ് വൈഫ് തന്നെ
ആ ആ
ആ ഹസ്ബൻഡ് ചെറിയൊരു കടയുണ്ട് അങ്ങനെ ഇലക്ട്രോണിക്സിന്റെ വർക്ക.
ആ ആ
അങ്ങനെ ഉം ഞാ ആ തന്നെ അടുത്ത തന്നെയ. ഇപ്പൊ ഇ ആഹ് ഉച്ചിക്ക് ഭക്ഷണംകഴിക്യ ഇന്നിപ്പോ ജുമാല്ലേ. പ്പോഴത്തേക്ക്
ആ ആ ആ നീ ചുമാ വരുന്നിട്ട് വരൂല്ലേ
ആ കഴിഞ്ഞിട്ട്
ആ ആ അല്ല നാട്ടില്ണ്ട്. ഞങ്ങൾക്ക് മീൻ കച്ചോടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ട്രഷേ ഉണ്ടും പോവും
ഓട്ടോ റിക്ഷാ ആ എന്റെ ഹസ്ബെന്റെ വാപ്പാക്ക്ക് മീൻകച്ചോട മാമാക്ക് മീംകചോടോ
ആ ആ അപ്പൊ മീ ഇല്ലല്ലോ മഴായിട്ട്?
ആ ഇന്ന്പ്പോ മൂന്നാലോസം കഴിഞ്ഞിട്ട് ഇന്നാണ് പ്പോ ഉള്ളത് നെത്തോലി ആയിരുന്.
ആ ആ
അവിടെയൊക്കേ മീന്ണ്ടാ? മീൻ അവിടെ കൊണ്ടാന്ന്?
ഇല്ലേയ് ഇപ്പ മഴയായിട്ട് കൊറച്ചീസം ഇല്ല
ആ ആ പിന്നെ ഇവിടുന്ന് പോയത്
ആ ന്നിട്ട് വീട്ട്ക്ക് അതാ എടുത്തക്കണന്ന്
അത് എതന്ത്ര
മീനാ
ആ തന്നെ തന്നെ വീട്ടിലത്തേക്ക് അവിടെന്ന് കൊണ്ടുവരും ഉം ഒന്നീ ഇക്ക പോയി വരും ല്ലെങ്കിൽ കച്ചോടം കഴിയുമ്പോ കൊണ്ടുവരും അങ്ങനെയാണ് ങ്ങാ
എവിടുന്നാ മീൻ എടുക്കൽ
അത് ഇവിടെ ഒരാള് പിന്നെ കട എവിടെ പോയി വേടിക്കും അവിട്ന്ന് എടുക്കും അതായത്
മാർക്കറ്റ് പോയിട്ടല്ല
മാർക്കറ്റിൽ പോയിട്ടല്ല എടുക്കുന്നത് അല്ലാതെ ഡയറക്റ്റ് പോയി എടുത്തിട്ട് വരോ അവര് ഒരു കൂട്ടായിട്ട് ഉള്ള കുറച്ചു പേർക്കുണ്ട് അപ്പൊ ഇത്രയും പേർ കൂടെ ഒരു വണ്ടി പോയി അല്ല അവിടെ ഫിഷ്മ അല്ലാത്ത അവിടെ ഉണ്ടല്ലോ കൊല്ലം ആഹ് സൈട് അവിടെ പോയി എടുക്കും അവിടെ പോയി എടുക്കും അവിടെ പോയി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഇത്ര വച്ച് കൊടുക്കും ചിലപ്പോ അവിടെ പോയില്ലെങ്കി മാർഗ അല്ലാതെ പോകും അല്ല മീൻ കട ഉണ്ടല്ലോ രണ്ട് സ്ഥലതിന്നും എടുക്കും കൂടുതൽ ഇങ്ങനെ പോകുന്നതാണ് ഒരു വണ്ടി ഇവർക്ക് വേണ്ടിയ എല്ലാം ഉണ്ട് ആഹ് അങ്ങനെ പോയി എടുക്കും നിങ്ങൾ ഡയറക്ട് പോയി എടുക്കെ അതോ അല്ലാതാ
ആ ഡയറക്ട് പോയിട്ട് എടുക്കും
ആ
ഉ
ആ പിന്നാ
പിന്നെ എന്നിട്ട് ഉച്ചക്കത്തിള്ളൊക്കെ ആയിലെ
ആ ഉച്ചയ്ക്കത്തുള്ളതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് സ്സ്കൂളിൽ കൊണ്ടു പോവണ്ടേ അപ്പോഴത്തേക്ക് ആ കൂട്ടത്തിലല്ലാം റെഡിയാവും
ഏകദേഷോക്കെ കഴില്ലേപ്പക് അ ആ
ഉം
അങ്ങനെ
ഇന്ന് അവിടെ പോണ്ടല്ലോ നി പോ അവിടെ ആർക്കും പോണ്ടല്ലോ
അല്ലല്ല ഇന്നുല്ല ലീവാ
ഉം
മൂത്തോൻ പോയിക്കണ് മൂത്തോന്ക്കും ശരിക്കും ലീവ്ന്നെയാണ് വെള്ളിയാഴ്ച പക്ഷെ ചെല വെള്ളിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് പോലെ നടു ഏങ്ങനെ
ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെ
ആആആഇംഗ്ലീഷ് മീഡിയം സാദാ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയ ഇണ്ടാവില്ലേ
അ സർക്കാ സ്കൂളിൽ ഉണ്ടല്ലോ നമുക്ക്
ങ്ങനെ അങ്ങനെ
ആ ആ ഇപ്പോ ഓലെ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂളല്ല നമ്മള് സി ബി സി അല്ലല്ലോ കേരള സിലബസ് അല്ലെ
ആ ആ അതെ
ഒട്ടുമിക്കെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഹൈടെക് അല്ലേ
ആ ആ
നമ്മൾ ഇതുപോലെന്നെ
ആ ഞമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇംഗ്ലീഷ് മീഡിയം ഇങ്ങനത്തെ സ്കൂളുകളിലതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
ആ ഞാ ഞാൻ പഠിച്ച് ഏ ല്ലെ ഞാൻ സെവൺത്ത് സ്റ്റാൻഡേർഡ് ആയപ്പോ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ വന്നു തുടങ്ങി ആ സഹോദരൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചത്.
ആ ആ ഞാൻ മലയാളാ ഹ ഹ അന്നൊന്നുങ്ങനെ ഗവൺ അങ്ങനൊന്നും ഇവ ടത്തെ സ്കൂളിലൊന്നും അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നില്ല.
വന്നേ വന്നായിരുന്നു. പക്ഷെ അങ്ങനെ കൂടുതൽ പേരും ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് ചേർത്തില്ലായിരുന്നു. പിന്നെ വല്ല സ ടീച്ചർമാരുടെ മക്കളൊക്കെ കൂടെ ഉള്ളവരൊക്കെ ഇന്ന് പോവും. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോവും. നമ്മളന്നും ഇന്നും മലയാളം മീഡിയാ.
പിന്നെ നമുക്ക് പെട്ടന്ന് ഇംഗ്ലീഷ് മീഡിയം വന്നാ പിന്നെ അങ്ങട് ചാടണെങ്കിലും പറ്റില്ല. തുടക്കം മുതലേങ്ങനെ പഠിച്ചു പോ പോവാണെങ്കി
കുഴപ്പോല്ല ഇത് എൽ കെ ജി, യു കെ ജി ഇപ്പഴാ എല്ലാ കുട്ടികളേം ഇംഗ്ലീഷ് മീഡിയത്തിലല്
ആ തൊട സ്റ്റാർട്ടിങ്ങിലന്നെ അങ്ങനെ ചേർക്കുമ്പോ പിന്നെ കൊഴപ്പല്ല.
അപ്പൊ അവരങ്ങ് ആ ഇതിലങ്ങ് പൊക്കോളും.
ആ ആ
അ പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടാ
ഇന്നും മഴ ഇപ്പോ ഒരു പത്തുമണി വരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ വെയിലുണ്ട്.
ആ ഇവിടേം അതുപോലെ തന്നെയാ
ആ
ചെറിയൊരു മങ്ങിയ കാലാവ
ആ എന്നാ വ ല്യ വെയിലൂല്ല അങ്ങനെരു ഇത് ല്ലേ ആസ്കൂളല്ലെങ്കി പിന്നെ പ പറയണ്ട
അങ്ങാ ആ
ആ
പിന്നെ
അങ്ങനെ എന്നിട്ട് പുറത്തക്കൊക്കെ പോവലുണ്ടോ.
ആ എങ്ങനെ പ്രത്യേകിച്ച് ഇപ്പ സ്കൂൾ അടച്ചിയേക്കല്ലേ അപ്പ സ്കൂള് തുറന്നല്ലേ. അതുകൊണ്ട് ഇപ്പോല്ല. സ്കൂൾ അടച്ചപ്പഴ് ത്തേക്ക് അങ്ങോട്ടൊക്കെ പോയേരുന്നു. വലിയ ട്രിപ്പല്ലേ ചെറുതായിട്ട് വൺഡേ ട്രിപ്പായിട്ടൊക്കെ പോയിട്ടുണ്ട്. അല്ല സ്കൂള് തുറന്ന് കഴിഞ്ഞാ പിന്നെ മദ്രസ പോണം.
ആ പിന്നെ ലീവൂല്ല.
ആ
വീട്ടിപ്പോക്കുണ്ടോ?
ആ വീട്ടിൽപ്പോക്കുണ്ട് വീട് ഇവിടെ അടുത്തായോണ്ട് പെട്ടെന്ന് പോയി വരാം.
അതെ ആ ഇപ്പൊ ഉള്ള ഉള്ള വീട്ടില് ആരൊക്കെയാ? ഹസ്ബൻഡിന്റെ വീട്ടില് മാത്രേ ഉള്ളൂ അല്ലേ ഉമ്മേം ഉപ്പേംക്കെ എവിടെ?
ഇക്ക ഇക്കാടെ കുടുംബം ഇവിടെ അടുത്താ നമ്മൾ അപ്പൊറോ ഇപ്പൊറാ കുടുംബ വീട്ടീന്ന് അങ്ങനെയുള്ളതാ. അവര് മുകളിലുണ്ട് മാ മ്. മ്മിയും മാമായും അനിയത്തിയും മക്കളും കൊച്ചുങ്ങളും.
ആഹ് ആ. അവരൊക്കൊരു വീട്ടിലാ അവരൊക്കെ ഒരു വീട്ടിലാ?
ആ അവരൊക്കെ ഇക്ക മൂത്തതായണ്ട് സെപ്പറേറ്റ് മാറിയേലേ പറ്റു.
ആ അതെ. ആ ആ.
നിങ്ങള് അവിടെങ്ങനെ?
ഞങ്ങളവിടെ ഒരാണ് ഒരു പെണ്ണ മാത്രേള്ളൂ അപ്പൊ. പെണ്ണിന് കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടിള്ണ്ട് അപേ ഞങ്ങൾ മാത്രം തറവാട്ടില് തറവാട് പൊളിച്ച് വേറെ പേരെറ്റി.
ആ ആ ഇവിടെ നാലു പേരാ.
നാലാളാ?
രണ്ടാണ് രണ്ട്പെണ്.
ആ.
മ് രണ്ടു പേരും കെട്ടിച്ചു. പെൺകുട്ടികളൊക്കെട്ടിച്ചു അവരൊക്കെ വരു അവര് ഒരാളവിടെടുത്തന്നെണ് ഇവിടെ ല്ലാരും ഒട്ടുമിക മൂത്ത ആൾ മാത്രേള്ളൂ മൂത്ത നാതു മാത്രേള്ളൂ ഇിത്തിരി ദൂരം ബാക്കില്ലാവരും അടുത്തടുത്തന്നെണ്. കല്ല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് കെട്ടിയതല് അനിയനാണെങ്കിൽ പിന്നെ ഏറ്റവും അടുത്ത. എനിക്കടെ ഇച്ചിരി പോണം നാതൂഞ്ഞത് ഇത്തികൂടെ പോണം അത്രേള്ളു മ്. എല്ലാരും അടുത്തെടുത്ത.
ആ അതുകൊണ്ട് ന്നെ വരാനും പോകാനൊക്കെ സുഖാണ്.
ആഹ് ഇപ്പൊ വന്നിട്ടുണ്ട് ഇക്ക പള്ളി പോവാൻ ങ്ങോട്ടോ കടയിന്ന് വന്നി ന്നപ്പോത്തേക്ക് ആളെ വിളിച്ചിട്ടാ വന്നത്.
ആ ആ ഹാ. ആ സേയിരിക്കുല്ലേ ആഹ. ആഹ അതന്നെല്ലേ വാണ്ടത്.
പിന്നെ അതാ വേണ്ടത് കലഹമൊന്നും ല്ലാതെ പോന്നല്ലേ.
അതെ അതെ.
പിന്നെ?
പിന്നെ? മോളൊക്കെപ്ലാ സ്കൂള്ട്ടര?
ആ. അവള് ഒരു മൂന്നമണിയൊക്കെവുമ്പോ വിളിക്കാൻ പോയി ഇക്ക വിളിക്കാൻ പോവും വിളിച്ചോണ്ട വരുന്നത് കൊണ്ടാക്കി കൊണ്ടുവര ചെയ്യുന്ന
ആ അപ്പൊ വണ്ടിക്ക് പൈസണ്ടാ?
വേണ്ടാ കൊണ്ടാക്കയ്യുന്നത്. മ് ബൈക്ക്.
അപ്പൊക്കാക്കെന്ത് ജോലിന്ന പറ പിന്നെ ആ അത് കഴിഞ്ഞിട്ട് മതിയാവും പോക്ക് ല്ലേ കടെക്ക്?
ആ മോളക്കൊണ്ടാക്കിട്ട് അത് പോവും.
എത്ര മണിക്ക മോള് പോവാ?
അവിടുന്ന് ഒമ്പരകുമ്പോ പോവത്തൊള്ളൂ പത്തമണിയുമ്പോ ബെൽ ലാസ്റ്റ് സ്റ്റുഡന്റ. അത് സ്‌കൂളി ചെന്ന്കേറി അന്ന മുതലുള്ള ലാസ്റ്റ് സ്റ്റുഡന്റ.
ഹാ.
വിടെ ബെല്ലടിക്കുന്നതിന് മുമ്പത്തേക്കും. അതുകൊണ്ടി ടീച്ചർമാർക്കല്ല ആളെ നല്ല വ്യക്തായിട്ട് അറിയാ. പിന്നെ ടീ ഇക്കാക്കെ പഠിപ്പിച്ച ടീച്ചർമാരും കൂടെ ആയൊണ്ട് പിന്നെ പറയണ്ട. ഉം ആ കുറെ ടീച്ചർമാർ അന്നത്തേ ഉണ്ട് എനിക്കായി പഠിപ്പിച്ച ടീച്ചർമാരുണ്ട് അപ്പ ടീച്ചർമാർക്കൊരു ബഹുമാനം എന്റെ കൊച്ചുമക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോന്ന് പറഞ്ഞ്
ആ ആ
മക്കള്ന്ന പറയുന്നെ
ആ ആ മീറ്റിങ്ങിനൊക്കെ പോവാറില്ലേ
ആ ഉണ്ട് ഉണ്ട് ഇനി ഉടനെ കാണും ഒരു മീറ്റിംഗ് സ്കൂള് തുറന്നില്ലേ ആ എക്സാമിന് മുന്നേ ഇണ്ട് സ്കൂള് തുറന്ന് വെ ഒരു മാസം കഴിയുമ്പോ ഒരു മീറ്റിംഗ് കാണും
അതെ ആ ഞങ്ങൾക്ക് ഇവിടെ എക്സാം കഴിഞ്ഞന് ശേഷം ഉണ്ടാവ
പി ടി എ മെമ്പേഴ്സിനെ ഒക്കെ ആക്കണ്ടേ
ആ അത് ഞങ്ങള് ഇപ്പൊ തലമുറായിട്ടും ഇങ്ങനെ എല്ലാ വർഷവും പോ നടന്നുകൊണ്ടിരിക്ക ഒരേ ആൾക്കാര് തന്നെയാണ് ഞ് അവര് ആ ആ
ഇവിടെ ഒരു വർഷം വർഷം വർഷം നമ്മൾ മാറും പി മെംബേഴ്‌സ് ഒക്കെ മാറും ഉം അങ്ങനെയണ്ട് അല്ലെ ഇപ്പൊ ഒരാൾ തന്നെ സ്ഥിരമായിരുന്ന ബോറടിക്കത്തില്ലേ
അല്ല ഓല്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കി മാത്രേ മാറ്റ റ്റുള്ളൂ അല്ലെങ്കി അങ്ങനെ മാറ്റില്ല
എന്നാലും കുഴപ്പല്ല മാ ചില ആ നിന്നാള് തന്നെ വീണ്ടും നിക്കാനും ചാൻസ് ഉണ്ട് റീ എലക്ഷൻ ചെയ്യന്നേ ഉള്ളൂ ഉം എങ്കി ശെരി ഞാൻ പിന്നെ വിളിക്കാമേ ഓകെ
പറഞ്ഞ നിങ്ങള്